ഹലോ കേൾക്കാമോ ഫാമിലി
കേൾക്കുന്നൊണ്ടോ
കേൾക്കാം
കേൾക്കാം ആ ആദ്യമേ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്ന് ഇപ്പം വല്യ കൊഴപ്പൂല കേക്കുന്നുണ്ടോ
കേൾക്കാം കേൾക്കാം
പിന്നെ എന്ത്ന്തെക്കെയൊണ്ട് വിശേഷം വേദനയ്ക്കെ കൊറവുണ്ടോ
ആ വയറ് വേദനയുണ്ടായിരുന്നു ഇപ്പ കൊറവുണ്ട്
കൊറവുണ്ടോ ആ വാഹ പിന്നിന്ന് ക്ലാസിന് പോയില്ലല്ലോ എന്തുവായിരുന്ന് പരുവാടി
ഇല്ലില്ല ഇന്ന് ബാങ്കിലേക്കെ പോണായിരുന്ന് അപ്പം രാവിലേക്കെ വയറ് വേദനയായിരുന്നു പിന്നെ കൊറച്ച് കൊറഞ്ഞപ്പം ആ ബാങ്കില് പോയെ പറ്റത്തൊള്ളായിരുന്ന് ഞാൻ തന്നെ പോണാരുന്ന് അത്യാവശ്യയിരുന്നു അതുകൊണ്ട് പിന്നങ്ങ് പോയി
ആന്നോ എന്നിട്ട് കാര്യങ്ങളക്കെ നടന്നോ
ആ എല്ലാ കഴിഞ്ഞു വന്നു
വന്നതേ ഉള്ളു തിരിച്ച്
ഇല്ല കൊറച്ച് നേരമായി
ആന്നോ മ്മ് ഞാനും ഇവടെ അടുത്തുവരെ പോയിരുന്നേയ ആ ഞാനും മഴ യില് പെട്ട് പോയായിരുന്നു
അതെയോ
മ്മ് ഇവടെടത്ത് ൻ്റെമ്മടെ ഒരു കൂട്ടുകാരി ഒരു കട തൊടങ്ങിട്ടുണ്ട് കേട്ടോ തയ്യൽ കട
ആ
ആ ഒരു മാസം കഴിഞ്ഞ് അനേരം അവിടെ ആ പുതിയ കട തയ്യലും ഉണ്ട് നമുക്ക് ഡ്രസ്സിന്റെ ഒക്കെ മെറ്റീരിയല വേണമെങ്കിലും ഉണ്ട് കേട്ടോ
ഓ ശരി
ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ പറയുന്നായിന്നു ഒന്നൊര മാസമായി തെടങ്ങിയിട്ട് ഒന്ന് പോ ചെല്ല ഒന്ന് വെച്ചന്ന് കാണാനും ഏ വല്ലം വേണമെങ്കിലും എടുക്കാനുംമായിട്ടൊക്കെ
ആഹാ
അന്നേരം ഇന്ന് പോകണ്ടായിരുന്നല്ലേ
ആ
അങ്ങനെ ഉച്ചക്ക് പോയി ഉച്ചക്ക് എറങ്ങാൻ നേരത്ത് പെരും മഴ അതുകൊണ്ട് പിന്നെ എറക്കല് നടന്നില്ല പിന്നെ ആ മഴയൊന്ന് തോന്നിട്ടിറങ്ങി തോന്നിട്ടിറങ്ങി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മഴയായി
ഒറ്റക്കാന്നോ പോയേ
ഏട്ടന്റെ അമ്മയുണ്ടായിരുന്നു
ആ
അന്നേരം റെയിൻകോട്ട് ഇടാനുള്ള മഴ മടി കാരണം ഒരു കടയില് കേറി നിന്നേ
ആ
പക്ഷെ മഴ ഒരു തരത്തി തോരുന്നില്ലങ്ങ് ഒറക്കുവാ അങ്ങനെ പിന്നെ റെയിൻകോട്ട് അങ്ങോട്ട് എടുത്തിട്ടപ്പോഴത്തേക്കുംമഴ പെട്ടെന്ന് അങ്ങ് നിന്ന്
ഉം
ആ അങ്ങനായി ഏ കടയിലൊക്കെ ചെന്ന് അവിടുന്ന് രണ്ട് മൂന്ന് തുണികളൊക്കെ എടുത്ത് പിന്നെ കുറച്ചു നേരം കാര്യയൊക്കെ പറന്നിട്ടിന്നട്ടെ ഇങ്ങ് പോരുന്നു വന്ന് ചോറൊക്കെ അമ്മയ്ക്ക അമ്മയ്ക്ക് വീട്ടിലിടാനുള്ള തുണികളുടെ
ആ ഹ
അതെ
ഇനി തയ്പ്പിക്കണോ
ആ ഈ തയ്പ്പിക്കണം അവിടെയും തയ്ക്കും പക്ഷെ തയ്ച്ചാല നമ്മൾ ഇത്രയും ദൂരം പിന്നെ വാങ്ങിയാ പോണ്ടേ
ആ നല്ല സെലക്ഷൻ ഉണ്ടോ
ഇവിടെ അടുത്ത സല്ലും നല്ല കളക്ഷന ഉണ്ട് ഈ നൈറ്റി പോലെ ഉള്ളന്റെ ഒക്കെ
ആ
അല്ലാതെ ചുരിദാറിന്റെ നമ്മള് ഓൺലൈനിലൊക്കെ കാണുന്നതിന്റെ കൂട്ടുള്ളതൊക്കെ ഒണ്ട് എനിക്ക് അങ്ങോട്ട് ഓരെോണ്ണം എടുത്താൽ കൊള്ളാംന്നണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലയോ ഒരു കല്യാണം ഒണ്ടന്ന് കൂട്ടുകാരിയുടെ
ഓ എന്നിട്ട് എടുത്തില്ലേ
ഏ പക്ഷെ എങ്കില് അവിടെ ഇരിക്കുന്നതേ നിറങ്ങള് ഒരു ഒരു പുതുമയില്ലാത്ത നിറങ്ങള് എന്ന വച്ചാല് നീല, മെറൂണ് അതൊക്കെ തന്നെ
ആ
പിന്നെ ഏ കല്യാണത്തിനായാലും തുണിയെടുത്ത് തയ്പ്പിക്കുന്നത് കുറച്ച്കൂടി സമയം എടുക്കും അത് ചെലപ്പോ കല്യാണത്തിന് അന്ന് കിട്ടീല്ലേ പാടല്ലേ
ശരിയ
ആ അതുകൊണ്ട് പിന്നെ കല്യാണ പിന്നെ അല്ലാതെ സിംമ്പിൾ ആയിട്ടുള്ളൊക്കെ വേണോങ്കിൽ ഒണ്ട് അതിനൊന്നും ഇപ്പം പ്രത്യേകിച്ച് അത്യാവശ്യം ഒന്നും ഇല്ലാത്ത കൊണ്ട് ഞൻ പിന്നെ എടുത്തില്ല
എല്ലാം തയ്പ്പിക്കാനുള്ള തുണിയല്ലേ ഉള്ളൂ
ആ അവിടെ തയ്പ്പിക്കുകയും ചെയ്യാം നമുക്ക് മെറ്റീരിയല് ആയിട്ട് എടുത്ത് അവിടെ തന്നെ തയ്ക്കയും ചെയ്യാം
അല്ലാതെ റെഡിമെയഡ് അല്ലല്ലോ
ഏ റെഡിമെയഡ് ടോപ്പുകളൊക്കെ ഒണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ഡെയിലി യൂസിന്റെ അങ്ങനെയൊക്കെ ഒള്ളതാ അതല്ലാതെരു പരിപാടിക്കായിട്ട് ഇടാൻ പറ്റുന്നതായിട്ടൊന്നും ഇല്ലായിരുന്നേ
ആ ആ
ആ അന്നേരം പിന്നെ അത് വാങ്ങിച്ചില്ല അമ്മയ്ക്ക് നൈറ്റിടെ എടുത്തു മൂന്ന് ജോഡി എടുത്തു
വിലക്കുറവുണ്ടോ
ഏ അമ്മ എടുത്തത് വലിയ കുഴപ്പമില്ലാത്തെയാ തുണി നല്ലയാ കേട്ടോ യെ നമ്മള് നൈറ്റ്‌ കടെന്ന് വാങ്ങിക്ക്ന്നാതാവ്മ്പോഴ്ത്തെക്ക് അത് കൊറച്ചേക്ക് ഉപയോഗിച്ച് കഴിയ്മ്പോഴ്ത്തേക്ക് പിന്നെ അങ്ങ് പോ പറ്റ്ലാവത്തില്ലോ
ആ ഇത് കൊ ട്ടെണ്ണാന്നോ എടുത്തേ
എട്ത്തേക്കന്നേ പശെ നമ്മള് തയ്യിച്ചീട്ന്നത് കൊറച്ച് നാളുടെ നിണ്ട് നിൽക്കും
അത് ശെരിയാ
കോളിറ്റിയെള്ളാ മൂന്നെണ്ണം എട്ത്ത് അത് തയ്യക്കാൻ കൊട്ത്തില്ലാ ഇവടെ ഇരിക്ക്ന്ന് അവള് വന്ന് ഞാൻ പറഞ്ഞില്ലോ വന്നോതെ ഒള്ളു
ചോറക്കെ കഴിച്ചിട്ടാര്ന്നോ പോയത്
അല്ലാ വന്നിട്ടാ ചോറ് കഴിച്ചാ ഒര് ഒന്നാരെക്കേക്ക്യാ എറെങ്ങിത് അന്നേരം പിന്നെ ആ കഴിച്ചിട്ട് അന്നേരം പിന്നെ വെശ ഇല്ലാര്ന്ന് പിന്നെ രാവിലെ കാപ്പിക്ക് കുടിച്ചാപ്പോ താമസിച്ച് പുട്ടും ആര്ന്ന് പുട്ടും കടലെയും അന്നാരം പിന്നെ പെട്ടന്ന് നമ്മക്ക് വെശക്കാത്തില്ലല്ലോ ഉച്ചക്ക് യെ ചോറ്, മീൻകുട്ടാൻ, മീൻ വറ്ത്താത്, ചക്കാവേവിച്ചിത് പിന്നെ ചമ്മന്തി പൊടി, അച്ചാറ്
ആ
ഉം ഇവടെ എന്നും ഏ ഇങ്ങനെയെക്കെ കറികളെക്കേ കാണും
എന്നും മീൻ കാണുവോ
ആ എന്നും മീൻ കാണും ഇവടെ മുനില്ലാതോ വല്ല്യാ പാടാ
മീൻ എല്ലാർക്കും നിർബെന്ധമാണോ
ആ മീൻ എനിക്ക് നിർബന്ധാ ബാക്കി ബാക്കി ആർക്കും വല്ല്യാ കൊഴപ്പാല്ലാ ബാക്കി ആർക്കും ഒന്നിനും നിർബന്ധമില്ലാ
എനക്ക് മാത്രമേള്ളാ പ്രശ്നം
ആ എനിക്കും എനിക്കും മീനില്ലാതെ ച്ചിരി പാടാ അത് മെട്ടാ അന്നോങ്കിലും എനിക്ക് വല്ല്യാ താൽപര്യമില്ലാ കഴിക്കും എങ്കിലും വല്ല്യാ താൽപര്യമില്ലാ മെട്ടാ ആ പറയ്ന്നാ പശെ അങ്കിലെ എനിക്ക് പണ്ട് മൊട്ട കഴിക്ക്മ്പോത്തേക്കേ അലർജി ഒണ്ടാര്ന്ന് അതാതയത് നമ്മടെ യെ കയ്യ്മുട്ടില്ലോ ചെറിയെ ചെറിയെ കുരുക്കള് പോലെ വന്നിട്ട്
ഓ അന്നിട്ട്‌ പിന്നെയെങ്ങാനാ മാറിയ
അന്നേരം അല്ലാ അന്നേരം എന്നോ ഡോക്ടറ് പറഞ്ഞാര്ന്ന് മൊട്ടേടെ മഞ്ഞാ കഴിക്കണ്ടാ വെള്ള മാത്രം കഴിക്കാന്നായിട്ട് ഇങ്ങനെ കൊറാച്ച് നാള് അങ്ങനെ ചെയ്ത് പശെ എന്ത എപ്പാഴും നമ്മക്ക് അങ്ങനെ പറ്റാത്തില്ലാല്ലോ മഞ്ഞാ മാറ്റിട്ട് വെള്ളാ മാത്രം കഴിക്കാനായാട്ട്
ഉം
പിന്നെ ആ പിന്നെ അത് കഴിച്ച് കഴിച്ച് ശീലായാരുന്ന് പശെ ഈ എടയ്ക്ക് വെച്ച് എനിക്ക്‌ വീണ്ടും ഉച്ചക്ക് ങ്ങനെ മൊട്ടാ കഴിക്ക് മ്പോഴ്ത്തെക്ക് ചെറ്തായിട്ട് പ്രശ്നങ്ങളെക്കേ തെന്ന്ന്ന്
അയ്ശെരി
ആ പുഴുങ്ങിയാ മൊട്ടാ കഴിക്ക്മ്പോ കൊഴപ്പയില്ലാ അല്ലാതെ നമ്മള് ചൂട്ട് കഴിക്ക്ന്നാതെ
അപ്പം പിന്നെ പുഴുങ്ങിയാ മൊട്ടാ തന്നെ കഴിക്കാൻ ശ്രമിക്കാണം
ഓ ചോറിൻ്റെ കൂടാക്കേ പുഴുങ്ങിയാ മൊട്ടാ പാടല്ലേ
മുട്ട ഒന്ന് എണ്ണയ്ക്കകത്തിയിട്ടന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും വേണമെങ്കിൽ കെറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട ഇട്ടിട്ട് കുറച്ച എണ്ണ ഒഴിച്ചിട്ട് മുട്ട ഒന്ന് വരയണം
ആ എനിക്ക് മുട്ടയുടെ കൂടെ സവാളയോ ഉള്ളിയോ വേണം അതിന്റെ രുചിയും കൂടി കിട്ടണം
അതാ അത് അതിനകത്ത് ഇടാം ഈ റോസ് ഉണ്ടാക്കുമ്പോത്തേന് സവാള അതിമേ വഴട്ടിയിട്ട് അതിനകത്തോട്ട് മുട്ട ഇങ്ങനെ വെട്ടി ഇങ്ങനെ കീറി കീറിയിട്ട് അതിനകത്തോട്ട് ഇട്ടാതി
ആ ആ ആ ആ പക്ഷെ അത് നമ്മള് രാവിലെ ഒക്കെ ഉണ്ടാക്കി ഉച്ചയാവുമ്പോഴത്തേക്ക അത് വീണ്ടും കുഴപ്പ ആവോ
ഇല്ല ഇല്ല അങ്ങനെ രുചി വ്യത്യാസം ഒന്നും വരത്തില്ല
അന്നേരം ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം
അ ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്
ആന്നോ
അതെ പുള്ളി മാത്രേ എടുക്കൂ സവാള മാത്ര
ഇവിടെ നമ്മൾ ഓംലെറ്റ് ആട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കേ എല്ലാം ഇടുവല്ലോ കൊച്ചുള്ളി തേങ്ങ പച്ചമുളക് കുരുമുളക് പൊടി ഉപ്പ്
എനിക്ക് പക്ഷെ ഓംലെറ്റ് അത്ര ഇഷ്ടം താല്പര്യമില്ല
ആ എനിക്ക് പുഴുങ്ങിയതിനെക്കാട്ടി ഓംലെറ്റ ഇഷ്ടം പുഴുങ്ങിയത് നമുക്കല്ലാതെ കറി മൊട്ട കറിയായിട്ട് നമ്മൾ അപ്പത്തിന്റെയും കഴിക്കിട്ടില്ലേ അപ്പത്തിന്റെയും ചപ്പാത്തിടൊക്കെ കൂടെ അതൊക്കെയാ പിന്നെ ഇഷ്ട ട്ടം. പുഴുങ്ങിയതാന്നെങ്കി അതിന്റെ കൂടങ്ങ് കഴിക്കാൻ പറ്റുവല്ലോ പക്ഷെ ചോറിന്റെ കൂടെ എനിക്ക് പുഴുങ്ങിയത് ഇച്ചിരി പാടാ
എനിക്ക് നിർബന്ധംന്നുമില്ല പുഴുങ്ങിയ മുട്ട എങ്ങനെ വന്നാലും ഞാൻ തിന്നും പക്ഷെ മൊട്ട അപ്പം ചുട്ട് തിന്നുന്നത് എനി വല്യ താല്പര്യ ഇല്ല
ആ എനിക്ക് ഒറ്റേ ആ
ബുൾസയ് ആയി
ബുൾസൈ ആയിട്ട് അ ആ എനിക്ക് ബുൾസൈ ഇഷ്ടം
ബുൽസൈ ചൂടോടെ തന്നെ അപ്പ തന്നെ കഴിക്കണം
കഴിക്ക ആ എനിക്ക് ഞമ്പറ എനിക്ക് മൊട്ടെക്കാട്ടില് മീനാണ് പ്രിയ വര ഓ ഒത്തിരി വല്യ മീൻ വേ ണന്നൊന്നല്ല
ചെറിയ മീൻ
ആഹ ചെറിയും എന്തെങ്കിലും ഒരു മീൻ ഒരു കഷ്ണം വറുത്തതോ കൂട്ടാൻ വെച്ചതോ ആയിട്ട് ചോറിന്റെ കൂടെ സന്തോഷമാ
ആ ഇവിടെ അങ്ങനെ നിർബന്ധം ഒന്നുമല്ല
ഇല്ല ആഹ ആഹ ഇവിടെ നമുക്ക് ശീലി ഓ ഓ പക്ഷെ ഇവിടെ നമുക്ക് സ്ഥിരം മീൻ കിട്ടും ആഹ ആ കായലിനു ആയാലെയുമെ അല്ലെങ്കിൽ പിന്നെ വള്ളക്കാരുടെ കയ്യി- നോ അല്ലാതെ മീൻ കച്ചവടക്കാരുടെ കയ്ന്ന ഒക്കെ ഇങ്ങനെ മീൻ കിട്ടും നമ്മുക്ക്
കായലയിലെ മീൻ നല്ല ടേസ്റ്റ്
ടേസ്റ്റ് അന്നരം കൊച്ചുനാൾ തൊട്ട് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഈ തോട്ടിലും വയലിലും ഒക്കെ ചൂണ്ട ഇടുന്നൊരുയുണ്ടാലോ അവര് ഇതിലേക്കൂടി മീൻ കൊണ്ടു പോയാലും വാങ്ങിക്കും
ആഹാ
അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതൊന്ന് ശീലമായി കൊച്ചു നാൾ തൊട്ടം കഴിച്ചു കഴിച്ചു കഴിചെ
അതെ അതെ
ആഹ പക്ഷെ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും മീനൊന്നും തന്നു വിടത്തില്ലായിരുന്നു
ആം
അല്ലാതെ ചമ്മന്തിയോ തോരനോ അചാറോ ഒക്കെ ആയിരിക്കും സ്കൂളിലുള്ള സമയത്തെ
സ്കൂളിൽന്നായിരുന്നു കഴിക്കുന്നത്
അല്ല സ്കൂളിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കഴിക്കുവല്ലേ
ആഹ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആയിരുന്നു ചോറ് കൊടുക്കുന്നത്
കൊടുക്ക ആ് ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടില്ല അങ്ങനെ ആവുമ്പഴത്തേക്ക് പിന്നെ നമ്മുടെ സ്കൂളിൽ പറയും മീൻ കൊണ്ടുവരരുത് എന്നച്ച ആഹ- പിള്ളോരല്ലേ പൊടി പിള്ളോരല്ലേ അ അങ്ങനെ കഴിവും അങ്ങനെ പോത്തില്ല പിന്നെ നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ
പിന്നെ
ആ പിന്നെ കുറച്ച് വളന്നു കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടു പോോവാം
ഉം
പക്ഷെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാാനങ്ങനെ മീൻ കൊണ്ടുപോക്ക ഇല്ലായിരുന്നു നമുക്ക് കഴിവ അങ് വിശാലോട്ട് വീട്ട കഴിവുന്ന പോലൊന്നും കഴവാൻ പറ്റത്തില്ലല്ലോടങ്ങും
ആ
അങ്ങനെ പോന്നരുന്നു
ഉ ഞാൻ മ മറ്റൊരു സമയത്ത് വിളിക്കാം ഇപ്പ വയ്ക്കട്ടെ
ആ് ആ ശരിയെന്നാ ശരി ശരി